ഹലോ അസ്സലാമുഅലൈക്കും
ഹലോ ഇല്ല കട്ടാക്കണ്ടട്ടോ ഒരു മിൻറ്റ് ഞാന് ബ്ലൂടൂത്ത് കണക്റ്റാക്കണ്
ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ ഹലോ ഹലോ
ഹലോ
കട്ടാക്കണ്ട എന്റെ ഫോൺ ചെറിയ കംപ്ലെയിന്റാ അത്അതാ പ്രശ്നം ഹല്ലോ കേക്കുന്നുണ്ടോ ആഹ കേക്കുന്നില്ലേ
ആഹ കേൾക്കണ്ട് കേൾക്കണ്ട് എന്താ ഫോണിന് പ്രശ്ന വിള
അതെ ഫോണ് ഇതാണേ
ആഹ് നിങ്ങട്ട് പറഞ്ഞ കേക്കണ്ട് ഞാൻ അടുത്തെ അങ്ങട്ട പറഞ്ഞ ങ്ങ ഇങ്ങട്ട് ഹലോവിളിച്ചിട്ടു ഞാൻ അങ്ങോട്ടും ഹലോവിളിച്ചിണ്ട്
അതെ അതെയതല്ലെ എല്ലാ പ്രശ്നങ്ങളെ ഓരോരുത്ത വിളിക്ക തന്നെ ഫോണിന്റെ സണ്ടാവൂല നമ്മള്പ്പോ പറ്റയന അതുകൊണ്ടാണ് എന്ത അലത്താ ഇ ചാണ്ടാപ്പക്കഴ
ഏഹ ഇപ്പ ഉണ്ടാക്കണള്ളോ
ആഹ അപ്പൊ മോല ഉണ്ടാക്കോളൂ ഏ
പോവാനൊന്നുമില്ല
ഇല്ല ഇല്ല ഞൻ ഒറ്റക്കല്ലേള്ളു ഞാനാ ഹസ്ബണ്ടല്ലേള്ളു
ഏ ആപ്പവിനെ ആക്കും പോലെ ഇണ്ടാക്കിയ അത് ഏ ഏ ഹസ്ബൻഡ എന്താ പണിക്ക എന്താ പോണ
ഇപ്പ ഹസ്ബൻഡ പറ്റ ജോലി റിസൈൻ ചെയ്ത വേറെ ജോലി പോകാട്ടോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ അ ശരി
അണ്ട്
ആഹ് ആഹ ഉ കിട്ടിയിട്ടാണ്ടി വരും
ഹ് എന്താ ഫുഡൊക്കെ
ഇന്ന് പുട്ടും കടലയും
കട നല്ല കോമ്പിനേഷനള്ള
എന്തങ്ങക്കെന്താന്ന് തീരുമാനിച്ചിട്ടില്ലേ
മീൻ കറി
ഏ ശരി മീൻകറി ഇന്നലെത്തുണ്ടാവും
മീൻ കറി
ഇന്നലത്തെയുണ്ടോ
രസമുണ്ടോ വെച്ചാ അറിയില്ല
അല്ല ഇന്നലെ വെച്ചതാണോ അതപ്പോ ഇപ്പൊ രാവിലെ ഉണ്ടാക്കിയോ
രാവിലെ ഉണ്ടാക്കിയതാ ഇന്നലെ വെച്ച ഞാൻ തലേന്നന്തെല്ലാം യൂസ് ചെയ്യലില് അത് പിന്നെ
ആഹ് അ അ
പിന്നെ മടി ആയിരിക്കുംരാത്രി ഉണ്ടാക്കാന്
ആ ആ ആ ശരി
പിന്നെ എന്തൊക്കെയ വേറെ
ഇനി എന്താ ഉച്ചക്കൊക്കെ ഫുഡാവണ്ടെ ഉച്ചക്കെ
ടുറെക്കെ പോവലുണ്ടോ
എങ്ങനെ ആഹ് ടൂറിന് പോകലുണ്ട് പക്ഷെ ഇപ്രാവശ്യം അല്ലാതെ പോയി ട്ടില്ല
വെക്കേഷനിൽ പോവാൻ കൂടിയില്ല ഏഹ്
ഹലോ
എങ്ങനെ
കേക്കുന്നില്ലേ
ആ കേൾക്കുണ്ട്
ആ
ഹലോ
ഓക്കെ ഓക്കെ ശരി ടൂറൊക്കെ പോയ ചോദിച്ചയാ
പോവലുണ്ടേ ഇപ്രാവശ്യം വല്ലാതെ പോവാൻ കൂടിയിട്ടില്ല ഇവടെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ മരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലാതെ പോകാൻ പറ്റിയിട്ടില്ല പോവാൻ പറ്റിയിട്ടില്ല
അതെന്തു പറ്റിയേ
ഇവിടെ ഹസ്ബൻഡിന്റെ ഉമ്മ മരിപ്പൊക്കൊയയപ്പളേ ഇപ്പ മൂന്ന് മാസം ആയി ട്ടുള്ളു മരിച്ചിട്ട് ഹസ്ബന്റിന്റെ ഉമ്മ മരിച്ചിട്ടേ ആ ആഹ് അപ്പൊ പോകാൻ പറ്റില്ല പ്രാവശ്യത്തെ വെ- ക്കേഷനിലാ മരിച്ചത് ആ മൂന്ന് മാസെ ആയിട്ടുള്ളേ
ആ ഇക്ക് പോവാൻ കഴിയ്യില്ലല്ലേ
ഇപ്രാവശ്യം പോയിട്ടില്ല ഇൻഷാല്ല അടുത്ത അടുത്ത വെക്കേഷൻ വരട്ടെ അങ്ങനെ
പെട്ടെന്ന് മരിച്ചതായിപ്പോ ബ്ലോക്കാരുന്നോ
അല്ല അത് വയറ്റില് മുഴേയിനു അപ്പൊ ചെയ്യാനൊന്നും പറ്റൂലാന്ന് പറഞ്ഞിങ്ങാണ്ട് പിന്നെ അങ്ങനെ ആകെ രണ്ടാഴ്ച്ച കൊണ്ട് തന്നെ അറിയലും മരിപ്പൊക്കെ കഴിഞ്ഞു
ക്കുള്ളത് അരക്കുള്ളതെങ്ങക്കൊഴിക്ക
ഉപ്പയുണ്ട് ഞാനും ഹസ്ബന്റും ഉണ്ട് പിന്നെ
ശരി
അത്ര
ഏഹ്
ഏ
അഹ ശരി ഇൻഞന്താ ഉച്ചക്ക് ഇണ്ടാക്ക- അലോ അലോ ഹലോ ഹലോ
ഹലോ
ഹലോ
ആഹ ആഹ പറയു
ഇന്ന്ഞ്ഞ്എന്താ ഉച്ചക്ക് ഭക്ഷണം ചോയ്ക്ക്
പിന്നെന്തൊക്കെ എങ്ങനെ?
ഉച്ചക്ക് നന്തഞ്ഞഞ് ഭക്ഷണം ഇണ്ടാക്കണ ചോയ്ക്ക ഉച്ചക്ക്ന്ന് എന്താ ഭക്ഷണം ഇണ്ടാക്കണേ
ഉച്ചക്കന്ന് എന്താണ്ടാക്കണം മീൻകറി രാവിലത്തെ മീൻകറി ഉണ്ടാവും പിന്നെചോറ്ണ്ടാക്കണം.
എന്താ മീന്
ഉ മീന് പത്തല് കുഞ്ഞി വത്തലാ അതെ ആഹ അന്നെ രാത്രി പിന്ന ബീഫ ഉണ്ടായിന് ബീഫ പിന്ന പിന്നേം ഉണ്ടാക്കിനന് ഇന്നലെ ഞാൻ പുള ബിരിയാ കപ്പ ബിരിയാണി ഉണ്ടാക്കിന്
ആഹ് ആഹ് ആഹ
ആ അപ്പം ഉ ഇഞ്ഞ്‌ന്ന്‌രണ്ടീദിസം കയ്യിഞ്ഞ് ബീഫ് ഉണ്ടാക്കാ
ഏ ഏ ഇ ന്നന്ന്ന്താ മയണ്ടോ ആവാത്ത് കൂടെഒക്കെ
മഴ ഇന്ന ലൊക്കെ നല്ല മഴ ഇ മഞ്ഞന്നൊക്കെ പെരും മഴനിവിടെ ഇന്ന് മഴക്ക് കുറവുണ്ട്.
ആഹ് ഇവിടെ ഇന്ന് തെളിവുണ്ട് വെയിലുണ്ട് കാണണ്ട് കുറച്ചരെ കൈയുപോ എന്താ അവ അറിയില്ല.
കൊർചേരം കയിഞ്ഞച്ചമയ പെയ്താ ഇന്നലെന്നുമുറ്റ അടിചോരില്ല തരട്ടെ അല്ലെങ്കില് മഴ പെയ്താ ഇന്നലെ ഒന്നും മുറ്റശെരിക്കാ അടിച്ചരിയില്ല കാരണം മഴ ഇതാ നമ്മുക്ക് കയയില്ലല്ലോ വെള്ളം നി ക്ണ്എന്നാ തന്നെ കൊറെ ഭാഗ അടിചോരിവിട്ടണ് ഏ
വെള്ളം നിക്കണ പ്രദേശാണോ?
ആ വെള്ളം നിക്കണ പ്രദേശല്ല വെള്ളം മണ്ണിൽ ഇങ്ങോട്ട് കൊറച്ചു നേരം ആവും ങ്ങട്ട് അതങ്ങട്ടലയിച്ചോവന് ആഹ അതെ ചപ്പ്ളിയ്കാരം അപ്പൊ അതോണ്ട് നേര്ക് അടിചോരണം മുറ്റ കൊർ ചെയ്യ്ഞ്ഞിട്ട്
ആ ശരി
ഇതേ മായിരി കൊന്നെ പന്ത്രണ്ട്ണി കെ ആ കും പണീരാന്. സംഭവ എടുത്ത വേ തീരും ആ മടിച്ച്മടിച്ച്ണാക്കും അതെ അതെ അപ്പൊ അതേ പതി അങ്ങനെ എടുക്കും അതാല്ല പ്രശ്നം
ചെടികളെ ക്കെണ്ടോയ്ക്കാ?
ഇല്ലല്ല ചെടികളന്നുംക്ക് ഇഷ്ടല്ല
അപ്പൊ എന്ത കാരണം ഫ്രീ ടൈമില് നിങ്ങൾ എടുക്കാ
ഫീ ടൈമില് ഞാൻ ഉറങ്ങുംഅല്ലെങ്കി ഫോ കാണു ഹഹ്ഹ്
ഉറങ്ങിറങ്ങി തടിവച്ചിക്ക്ണോന്നിട്ട്
ഏ തടി പോയക്കാ ഇൻക്ക്ഇന്റെ അല്ലെങ്കിൽ തടി വെക്കാത്ത ശരീരാണ്
ആഹ് ആഹ ആ് ആ
തടിക്കൂല തടി ന്നാലും ആവറേജ്
ഏ അത് ശരി അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കൊറയായോ
എ പോക്കുന്നു ദോശ അങ്ങനെയൊക്കെയാണ് അവസ്ഥ പിന്നെ
ഹ്ഹ്
ഓ ഞാൻ വളിക്ക വീണേ അല്ലാ ഞാൻ ഇറങ്ങിയപ്പോ ഹ്
ഏ
മുട്ട്കാലു വേദന ഞാൻ ഇറങ്ങിയപ്പാട് വീണ്
ഏ
ഭാഗ്യത്തിന്റെത്ത് പറ്റിയില്ല എന്നാലും മുട്ടും കാല ചെറിയ വേദനുണ്ട് ഉം ഏ
ഇന്നെ വേണതാണ്
അല്ല ഞാൻ റൂമന്ന് ഫോം വിളിച്ചിട്ട ഇങ്ങിയ നമ്മളവിത്തന്ന് ചെരുപ്പ ഇടുല്ലോ ആ ചെരുപ്പ് ചെറിയ നായ ഇണ്ടായി ഇന്ന വെള്ള ഇണ്ടായി ചെപ്പണ്ട ചെപ്പായിള്ളു
ഏ ശരി
ആ
അയൽവാസികളൊക്കെ ഉണ്ടോ നി
ഓ അതന്ന് നമ്പാഴള്ളൂ
കൽ വ്യാസികൾ തന്നെ കുടുംബക്കാരൊന്നുമ ഇല്ല
എങ്ങനെ
കുടുംബക്കാരൊന്നുല്ലക്കൊയൽ വ
ഉ അല്ലാ തൊട്ടടുത്തും മൂട്ടിട്ടാണ് രണ്ടട്ട
ആഹ് ആഹ് ആഹ
എന്റെ വാക്ക് കായബാസ കാണ് ഒരു മൂത്തച് വറ വർത്ത് പോയി കൊറച്ച ദൂര മൂന്ന്ത്തെമാരുണ്ട്
അവിടെമ്മയപ്പന്നില്ലേ അപ്പൊ അങ്ങക്ക്
ആഏ
കല്യാണം കഴിച്ചോടുത്തുമ്മിപ്പന്നല്ലേ
ആഹല്ല ചതല്ലനും ഞാൻ വന്നാമ്മപ്പില്ല
ഉം ഉം ഉം
ഉമ്മ വെച്ചിട്ട എട്ട് വർഷമായി വാ മെച്ചിട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലല്ലേ
ഏ ശരി
മുപ്പത്തിനാല് മുപ്പത്തിമൂന്ന്
ഉം ഉം ഉം
എന്റെ ഹസ്ബൻഡന് ആറു മാസയരുന്നു മരിച്ചതാ
ഏ
ഉം ഹസ്ബന്ഡ് കണ്ടിട്ടില്ല
ആഹ കണ്ടിട്ടില്ല
ഹസ്ബന്ഡ കണ്ടിട്ടില്ല ഹസ്ബൻഡന്റെ ഏട്ടന് ഒന്ന് ഒന്നര വയസുള്ളൂ കഴിഞ് ഹസ്ബൻഡന്റെ ഏട്ടൻ കണ്ടിട്ടില്ല
ഉം ഉം
ഉ പിന്ന് നൊറുത്തെ എട്ടന് ചെറിയൊരു ഓർമ്മുണ്ട് വല്ലാതെ ഓർമ്മയില്ലെങ്കിലും
ആല്ലുംകില
ചെറുപ്പത്തില്ലേ അപ്പൊക്ക അങ്ങനെ നമ്മളർക്കുള്ള കാലല്ലല്ലോ
ചെറത്
ന്റെ ഹാസബഡാ ചെറുത് പിന്നെ ഉമ്മ മരിച്ചട്ട എട്ട്ർഷ ഇമാ വരുന്നൊക്ക ഉള്ള ഹസ്ൻും താങ്ങാൻറ്റാത്തനി ഹസ്ബൻഡ ചെിയ പ്രായഉള്ളു ഇരു ഇരു പത്തിമൂന്നോ അയിരത്തി രണ്ടൊക്കെ ഉള്ളൂ അല്ലമാര അണാ അങ്ങനെ തന്നെയല്ലേ മരിച്ചരുമ്പ നമ്മളെല്ലാം പോയില്ല അന്ന് പിന്ന നമ്മള് കല്യാണം കൊണ്ട് കഴിച്ചാന്നാ പിന്നെ പറയ പ്രച്ചനായിരിക്ക
മം ഉ ഉ
പിന്നെ എന്താ വേറെൊക്കെന്താ
വേറെന്താ പിന്നെ അങ്ങനെ പോണ
അക്കകവായാ
പോ മലിക്ക ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ ആ നേരത്തെ ഫ്രീ ആയതാണ് അല്ലെങ്കിൽ നേരത്തൊന്നും ഫ്രീ ഉണ്ടാവില്ല കൊണ്ട ഇങ്ങനെ ഇറങ്ങിയപ്പ ഇങ്ങനെ വിളിച്ചതാ
അതെ ആ
അവ ഗ്രൂപ്പിലൊന്നും പറഞ്ഞപ്പോത്തനൊക്കെ വരില്ല തുടങ്ങിക്കാണ്
ആ അതെ അതെ ശരിയ
ഇനിയിപ്പോ കഴൂല ഇനി ഉച്ചന്റെേഷ നടക്കുവുള്ളൂ എന്ന ആയിക്കോട്ടെന്നാ ആ ഏ ആഹ ആയിക്കോട്ടെന്നാ